ആഹ് പറി കേക്കുന്നുണ്ട്
കേക്കുന്നുണ്ടോ
നല്ല വിശേഷം എന്താണ് രാവലത്തെ കഴിഞ്ഞോ
അതെത ഓഓ കഴിഞ്ഞു കട്ടൻ ചായാ കുടിച്ചു നിങ്ങള് ചായ കുടിച്ചോ
ഇല്ലല്ല കട്ടൻചായ ഞൻ കുടിക്കാറില്ല രാവിലത്തെ
നിങ്ങള അപ്പോഅല്ലാത്ത ചായാണ് കുടിക്കാറ് ഒന്നും കഴിക്കാറില്ലേ രാവിലെ എണീച്ചാല്
വെള്ളം കുടിക്കും
അതെ
ചായ ആഹ ചായ പൊതുവെ കുറവാണ്
ആ ചായ ഒഴ നമ്മള ഇങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോ പറഞ്ഞല്ല ചായ ഒഴ നല്ലതാണെന്നുള്ളത്
ആ നമ്മുടെ ചായപ്പൊടിഉം പഞ്ചസാരയും രാവിലെ രാവിലെല്ലോ ഇവിടെ മക്കളും കഴിക്കില്ല ചായ കുടികുല പിന്നെ എന്റെ കണ്ടിട്ടായിരിക്കും ആഹ് എന്റെ കണ്ടിട്ടായിരിക്കും മമ്മക്കൊക്കെ ഇഷ്ടമല്ല
ആഹ്
ചായ വേണന്ന് ചോച്ചാല് ആ ചായ വേണന്ന് വെച്ചാല് വെള്ളം മതിന്നറിയും നമ്മൾ ഇനി എന്ത് കഴിക്കുകയാണെങ്കിലും രാവിലത്തതും വൈകിട്ടും ഒക്കെ തന്നെ അവ അത്ര നിർബന്ധല്ലോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഇവിടെ ഇവിടെ എല്ലാർക്കും വേണം ഹസ്ബന്റിനും ഇവിടെ വീട്ടുകാർക്കൊക്കെ ഒരു ആ ഒരു ചെമ്പ് ചെമ്പ് ചായ കിട്ടിയാലും അവരൊക്കെ ഇരുന്ന കുടിക്കും അപ്പൊ ആഹ ഞാൻ പറഞ്ഞു ആ അപ്പൊറ അത ഇങ്ങനെ അത് കുടിച്ചിട്ട് വേറെ നമുക്ക് അയണ് കാഴ്ചയൊന്നും കിട്ടാൻ പോവില്ല
അതെ ചില ആൾക്കാരുണ്ടാവും അങ്ങനെ ചായ ചായക്ക ഇങ്ങനെ രാവിലെ വൈ ഇങ്ങന എല്ലാ സമയവും ചായ കിട്ട
ഇവിടെ ഹസ്ബൻറിന്റെ ഇപ്പ അങ്ങനാ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോ ചായ വേണം
ചായ വേണം അങ്ങനെ ചായക്ക് ചായ ഭയങ്കര അടി
അഡിക്റ്റ അതന്നെ പക്ഷെ ഇപ്പം ഒരു പേടി തോന്നുന്നു തോന്നണ്ട് അങ്ങക്ക് ഈ പഞ്ചസാര കുറച്ചിട്ട പടിക്കിയത് ആദ്യ നല്ല പഞ്ചസാരൊക്കെ നല്ല ക്കെ കുടിക്കും പക്ഷെ ഇപ്പം ആ ശ ഈ കുറച്ചച്ച് പ്രായമാകുമ്പോ നമുക്ക് അല്ലാത്ത രോഗങ്ങളും കാര്യങ്ങളും പഞ്ചസാര ഇങ്ങനെ ഡെയിലി എത്രോ തവണ പഞ്ചസാര കട്ടന്ന്
ആ ചായ എപ്പഴും കുടിക്കുന്ന ആൾക്കാരാവകുമ്പോ മധുരമായിട്ടാ നല്ലോ കുടി
ഉം ഉം നല്ലോ മധുരം ഇട പിന്നെ എന്താ രാവില എന്താ കഴി
ഇവിടെ കടി നോക്ക് നമ്മ പിന്നെ പിന്നെ കുടുംബത്തിരു കല്യാണം ഉണ്ട് അപ്പൊ നമ്മളവി അവിടെ വന്നേക്കാണ് അപ്പൊ ചായ ഒടിക്കാൻ ഇനി അവിടേക്ക് പോണം
ആഹ ശരി ഇന്ന് മഴയല്ലേ
ആഹ ഇവിടെ നല്ല മഴ ഇന്നെ നല്ല വേയിലായിരുന്നു അ നല്ല മഴ
ഇവിടെ ചീഞ്ഞ മഴ ചീഞ്ഞ മഴ
അതെ
കൊട വേണ താനും ആ കൊട വേണന്ന് ചോച്ച വേണം അങ്ങനെണ്ടാവല്ലേ
അതാ നിങ്ങെന്താ ചായൊക്കെ ഉണ്ടക്ക്ിയ
ചായക്ക്
ആ
സെറ്റ് ആക്കിയിട്ടല്ല അല്ല ആരും എണീറ്റിയില്ല എല്ലാരും നിസ്കാരം കഴിഞ് കിടന്നതാ ഉ പൂരിയും ചിക്കൻ കറി
നിസ്കാരം കഴിഞ്ഞട്ട് കിടക്കാറാണോ
ഞാന് എടുക്കാറില്ല ആഇന്ന് ഇപ്പം ലീവാ അപ്പോൾ ആ ഹസ്ബൻഡ് കിടന്നൽക്കണ മക്കൾക്ക് ക്ലാസ്സില്ലേ അവർ കിടന്ന്കുണു പിന്നെ മഴയൊക്കൊണല്ലോ പുറത്തേക്കൊന്ന് പോവാൻ ആ പുറത്ത് ത്തായിക്കൊന്നും പോകാനില്ലല്ലോ
പുറത്ത്ഒക്കെ പോകാറുണ്ടോ ലീവ് കിട്ടുന്ന ദിവസം
ആഹ ആഹ പോവാറുണ്ട്
ആഹ ഇപ്പൊ നല്ല രസ മഴ പെയ്താൻ നല്ല രസമാണല്ലോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോവാനും
ആഹ് പക്ഷെ പുറത്തർക്കഴിയില്ല
ഇക്ക്ണെങ്കിൽ മയത്തൊന്നും ആരും പുറത്തിറങ്ങ പണ്ടുള്ള കാലത്തൊക്കആമല്ല മഴയായ എല്ലരും വീട്ടിലിരിക്കും ഇപ്പം മഴയായ എല്ലരും കോട്ട് ഇട്ടിട്ട് ഒരു വീഡിയോ എടു നിക്കാൻ വേണ്ടീട്ട് അതിന് വേണ്ടിയിരുന്നുു ചായ കുടിക്കാൻ ഇതേപോലെ
നല്ല രസമാണല്ലോ നമ്മള് രാത്രിയാണെങ്കിലു നമ്മള് പറയല്ലോ ഒന്നൊന്ന് പോയാലോന്ന് ആ ദിക് രാത്രി ആകുമ്പോനമ്മ പേടിയാണല്ലോ ആ പൊറത്തിറങ്ങാൻ പറ്റ തൊഇപ്പം
അപ്പൊ അതിനാണെങ്കിൽ ചായ കുടിക്കാമോോ
ആ അപ്പൊ നമ്മളൊന്ന് ബിച്ച് പോയാലും ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവിടെ ഒരു കാറ് വെക്കാൻ ടൈം ഉണ്ടാവ കാറ് വെക്കാനുള്ള ആ ഫുൾ ഫുൾയിരിക്കും നമ്മൾ നോക്കി നിൽക്കണം മൂന്ന് മണി രണ്ട് മണി ടൈമിലൊക്കെ
അതെ ഇങ്ങനെ ഈ ഫാമിലിയൊക്കെ വ കുട്ടം കുത്ത് കൂടിയിരുന്ന് സംസാരിക്കുന്നതും ഫ്രണ്ട്സും
അദ്യത്തെമാതിരി ഇല്ല ഇപ്പ വൈബ് ആണല്ലോ
അതെ ഇരിന്നു നമ്മള ആക്കോ നമ്മള ആ ബീച്ചിലൊക്കെ പോയിരുന്നാ നമുക്ക് മനസ്സിലാവും നമുക്ക് രാത്രിയയി ഇക്ക്മൂന്ന്മണിയായി അങ്ങനൊന്നും തോന്നുന്നില്ല അപ്പോഴും ആളുകൾ തെരക്കി കൂടി അവിടെ
സത്യം അത പറഞ്ഞത് കാറ് ഒന്ന് പാർക്ക് ചെയ്യാനേ നമ്മള് നോക്കി നിക്കണം
അതെ ആ അവിടെ ഒന്ന് അത് ആ സമയത്തൊക്കെആണ്ഭയങ്കര ബ്ലോക്ക്ആയിരിക്കും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സീസൺ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇപ്പോ ഈ മലകളൊക്കെ ആകുമ്പോ ഒരു സീസൺ മഴക്കാലം വരുമ്പോാണ് അവിടെ ഭയങ്കരമായി അറിയപ്പെടുന്ന എല്ലാവരും പോകുന്ന ഈ ബീച്ചൊക്കെ എല്ലാ കാലത്തും ആ ബീച്ചൊക്കെ എല്ലാ സമയത്തും തെരക്ക് പോയിരുന്നില്ല ഈ മൂന്ന മണി രാത്രി സമയങ്ങളിലൊക്കെ അതെ അതെ
ഏഓരോരോ ടൈമിങ്ങിനാണല്ലോ ഓരോരുത്തര്
ആഹ ഇണ്ടവാ അവിടെ പോയിട്ട് നമ്മള വീട്ടിൽന്നൊക്കെ ഉണ്ടാക്കുമ്പോല്ല അവിടെ പോയിട്ട് കഴിക്കാൻ പ്രത്യേക രസണ് ഹല്ലോ
അത് കയ്യ്കഴുകി ഇരുന്നാൽ മതില്ലോ
ആഹ് കയ്യ കി ഇര്ന്നാ മതി. നമ്മൾ കടകളിൽ വാങ്ങുന്ന രസൊന്നും അല്ല നമ്മള് അവിടുത്തെ ആ കടേന്ന് കഴിക്കുമ്പോ പ്രത്യേക ഒരു രസ
സാ ആഹ് തണുത്ത കാറ്റും
ഉം അതിപ്പോ അവിടുന്ന് എന്ത് കഴിച്ച് മ്മള് ഇപ്പ എന്തേലും അസുഖം വന്നാലും പിന്നീം നമ്മള് അവിടെ പോവും
ആഹ് മനസ്സില് വിചാരിക്കും ഉം ആ സംഭവം കഴിക്കേ ചെയ്യരുത് പക്ഷെ നമ്മടെ ഇപ്പറത്തുള്ള ആള് കഴിക്കുമ്പെ ര്ക്കും ആ ഒന്നു നോ
നമുക്കും നോക്കാം ന്ന്. ന ഞമ്മള് ഈ വീട്ടിലിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോ നമ്മളെന്താക്കും നമുക്ക് ഭക്ഷണോം കഴിക്കാൻ പറ്റും നമുക്ക് നല്ലൊരു ആംബിയൻസില് ഇരുന്ന് ഭക്ഷണം കിട്ടും നല്ല ആ കടല് നോക്കി ആ ഒരു കാറ്റിലൊക്കിര്ന്ന് അപ്പൊ അവിടവുമ്പം ആരായാലും അവിടെ പോയാ ഒന്നും വാങ്ങാണ്ട്ക്കൂല എന്തെങ്കിലും നമ്മള് കഴിച്ചു പോവും
സത്യം
ഓലെ അവിടുത്തെ ഇണ്ടാക്കുന്നത് കാണുമ്പളൊക്കെ കഴിക്കാണ്ട്
അതാ പറഞ്ഞ് ഇപ്പറത്തുള്ള ആള് കഴിക്കുമ്പളും ആ അല്ലെങ്കില് കടേയ്ക്ക് നോക്കുമ്പോളും ആ ന്നാ നമ്മുക്കൊന്നും കഴിക്കാല്ലോന്ന് വിചാരിക്കുള്ളു
അതെ അതെ
ത്ത് എവിടെങ്കിലും പോയിക്കണോ
നമ്മള് ആ ഇവിടെ അടുത്തൊക്കെ പോവാറുണ്ട്. നമ്മള അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോവാറുണ്ട്
ആ ആഹ്
ബീച്ചിലൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോവാറുണ്ട്
ആഹ് ആഹ്
മ്മള് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കൊറച്ചു നേരം ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ സ് ഥലങ്ങളാണല്ലോ
ഇപ്പ അയിന് ഫ്രണ്ട്സള് തന്നെയാ. പണ്ടൊന്നും ഏഹ് ഫ്രണ്ട്സോളന്നറിയുമ്പോ അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ പോവലില്ല ഇപ്പൊ നമ്മള് മക്ക ആ ലിമിറ്റ് ഇപ്പം നമ്മള് മക്കളെ ക്ലാസ്സിൽ പറഞ്ഞയച്ച് ആ എന്ന ഒന്ന് പോയാലോ നമ്മൾ എന്തെങ്കിലും കാരണം വെച്ചിങ്ങട് നമ്മള് പോകുവല്ലോ
അതെ അതെ ഇപ്പ എല്ലരും ഇപ്പ ആരും അങ്ങനെ വീട്ടിലൊന്നും ഇരിക്കുന്നില്ലല്ലോ ഇ പ്പ എല്ലരും ഒരുപാട് പേര് ഒറ്റക്കന്നെ എ് ട്രിപ്പ് പോകുന്ന ഒരുപാട് ആൾ
ആ എല്ലാരും ഇപ്പ അപ്ഡേറ്റ് ആയല്ലോ ച് നമ്മളെ വീട്ടില് ചടച്ചിരി ക്കുന്ന ആവശ്യല്ലല്ലോ നമുക്കും ലൈഫില്ലേ അത് തീരാനായിക്ണു ന്നും നമുക്കും പോകാലോന്നറഞ്ഞ് പ്പല്ലാരും
അയ നമ്മള് എ എന്തൊരു ത് വന്നാല നമ്മള് യാത്ര എപ്പളും ചെയ്തൊണ്ടിക്കണം യാത്ര ഇഷ്ടപ്പെടാത്ത ആരുണ്ടാവുലല്ലോ അയില് തന്നെ നമ്മുക്ക് ഒരുപാട് നമ്മളെ മനസ്സൊക്കെ ഒന്ന് സമാധാനം റിലാക്സ് ആവാനായാലും ക്ലിയർ ആ
അവ അതൊരു വട്ടം പോയിണ്ടെങ്കി തോന്നും ആഹ് എന്തിനാ ഇങ്ങനെ ചടങ്ങിരി ന്നിട്ടെ ഇനിയും പോണം
ആഹ് നമുക്ക് തോന്നിപ്പോവും നമ്മള് ഫാ മിലിക്കെയിട്ട് ഇങ്ങനെ റിസോർട്ടിലൊക്കെ പോയി നി ക്കാറ്ണ്ടായിരുന്നു. അപ്പ നമ്മള് നമ്മളിപ്പോ എപ്പഴും നമ്മളെ വീട്ടിലിരുന്ന് ആ ഭക്ഷണം ഇണ്ടാ ക്കി കഴിക്കുന്ന് വെറുതെരിക്കുന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോയി മാറി ഇരുന്ന് മാറി നിന്ന് നമ്മള് താമസിക്കുമ്പോ ആണ് അയിൻ്റെ രസറിയ നമുക്ക് പണിയെടുക്കണ്ട നമ്മക്ക് ഫോ ഒന്നും നോക്കണ്ടല്ലോ നമുക്ക് സമയാവുമ്പോ പോയി കഴിച്ചാ മതി എടക്ക് അങ്ങനെയൊക്കെ പോവുമ്പോ ഞമ്മള് അമ്മളിപ്പോ ഇപ്പ ആണെങ്കില് ഇപ്പത്തെ കാലത്താണെ നമ്മളിപ്പോ കുടുംബത്തില് നമ്മ ളെ വീട്ടിലേക്ക് നമ്മളെ കുടുംബക്കാര് വന്നാ തന്നെ എല്ലരും ഓരോ മൂലേല് ഫോണിലിരിക്കും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല അപ്പൊ ഇങ്ങനെയൊക്കെ പൊറത്തു പോയി പൊറുത്ത് പോയിരിക്കുമ്പോ അതിന്റേതായ രസം കിട്ടും ആൾ കാരുംവേണം അല്ലെങ്കില് നമ്മൾ പോയത് നമുക്ക് മൊ
മൊതലാവില്ല
ആ നം നമ്മളൊക്കെ ഞാനൊക്കിപ്പൊ പുറത്തു പോവാണെങ്കിൽതന്നെ നമുക്ക് കൊറേ ഫ്രണ്ട്സ്ണ്ടെങ്കിലും നമ്മുക്ക് നമ്മടെ വൈബിന് പ മറ്റ് ഫ്രണ്ട്സുണ്ടെങ്കിൽ നമുക്ക് പോവുന്നേലൊരു വൈബാവുള്ളു അപ്പളാണ് അങ്ങനത്തതില് കൂടെ വിളിച്ചാലേ നമ്മള് പോകാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവു യാത്ര ആണെങ്കില് നമ്മുക്കെല്ലാരെയും കൂടപ്പോയാ നമുക്കാ ഒരസം കിട്ടൂല അല്ലോ ആഹ് അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ പോന്നെ നമ്മക്ക് നമ്മളെ നമുക്ക് ഏഹ് രസം ഉണ്ടാവും തോന്നുന്നോരുടെ കൂടെല്ലേ നമ്മള്
പോവാൻ പറ്റുള്ളൂ പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ അതേ ഒരു ഏജിലുള്ള ആൾക്കാരാണല്ലൊണ്ടാകുക
ആ ഓർക്കെല്ലാം ഒരു മനസ്
മനസ്സിലാകും അത് തന്നെ
ഉംഹ്
ഫ്രണ്ടസ് എല്ലാം കൂടെ പോകാറുണ്ടോ
ഓഹ് ഫ്രണ്ട്സ്ടെകൂടെ പോകാറുണ്ട്
ഉം
അത് എപ്പളും ഒരുമാസത്തിലൊരു വട്ടെങ്കിലും പോയില്ലേ എന്തോ എടങ്ങേറാ
ഞാനിപ്പോ കൊറച്ചായിട്ട് പോയിട്ട് ഇവടെ വന്ന് തയ്ച്ചിലാവാൻ കയിണില്ല
ഇപ്പൊ ഇപ്പൊ ഫ്രണ്ട്സിനായാലും എല്ലാരേം ഒപ്പന്നെ കിട്ടാൻ ഭയങ്കര പണിയാ ഇപ്പ കുറേ ആൾക്കാര് കല്യാണൊക്കെ കഴിഞ്ഞതോണ്ടന്നെ അവർക്ക് അവരെ ആ ഭർതാവിനെ വി വീട്ടിലുമ്മാനോട് ചോയിക്കണം അങ്ങനത്തൊക്കെത്ണ്ടാവല്ലോ നമ്മളെ വീട്ടിലാവുമ്പോ നമ്മളെ ഉമ്മാര് സമ്മയി ഇല്ല നമ്മള് എന്തേം കച്ചറണ്ടാക്കി നമ്മുക്ക് ഇറങ്ങി പോരാ
എന്തിനാ പഠിക്കുന്നെ
ഞാനിപ്പൊ ഡിഗ്രി കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഒരു വർഷമായി വീട്ടിലന്നെ ഏഹ് ഇപ്പൊ കമ്പ്യൂട്ടർ പഠിക്ക ചൊമകൊണ്ട് നിങ്ങളെന്തേം ചെയ്യുന്നുണ്ടോ
ഞാൻ ഹൗസ് വൈഫാ
അതെയോ
ഉം
അപ്പൊപിന്നെ പണിയൊന്നും നോക്കാൻ നേരം ഉണ്ടാവില്ലല്ലേ അതന്നെ ഒരു പണിയായിരിക്കുംല്ലെ
ആഹ് ഇത് തന്നെ ഒരുപണിയാ
എടുത്താലും തീരൂല അത് കഴിഞ്ഞിട്ട് അത് റസ്റ്റ് എടുക്കാനും നേരണ്ടാവുള്ളു
ഉം റെസ്റ്റ് ഒന്നും റെസ്റ്റൊക്കെ കണക്ക് തന്നെ ഇപ്പൊന്നും നോക്കുന്നില്ല റസ്റ്റൊക്കെ കണക്ക് തന്നെ
അതെ പണി കയ്യുമ്പൊളെക്കും
ആ അപ്പോളേക്കും മക്കള് ക്ലാസ്സ്കഴിഞ്ഞ് വരാനാവും
ആ എന്നാ ഓക്കെട്ടോ
എങ്ങനെ
എന്നാ ഓക്കെ ഉമ്മാ ഇപ്പൊ പണിയില്ലേ ഉപ്പാ ഇതലുവയിലാ ഫുള്ളും കേൾക്കാന് ആഹ്